ഓ
ഹലോ
ആ എന്തൊക്കെണ്ട് വർത്താനം
ആ സുഖം തന്നെയാണ് എന്താ അവിടത്തെപാട് ആ
ഇവിടത്തെ കുഴപ്പൊന്നുമില്ല ഉഷാറായിട്ട് പോണ്ട് ഏ എന്തൊക്കെ ഉണ്ടങ്ങിട്ട് പ്ര തേകിച്ച്
എന്തപ്പൊ പഴെപോലെ വിളിയൊന്നില്ലല്ലോ കൊറെ കാലമായി വിവരൊക്കെ അറിഞ്ഞിട്ട് ഒരു വിവരില്ല തന്റെ
ആ അപ്പൊ ഈ വർക്കിന്റൊക്കെ തിരക്കായൊണ്ടേ നമുക്കിപ്പോ കോളും ചെയ്യാനൊന്നും സമയം കിട്ടിണില്ല ഫുൾ ടൈം വർക്കാണ് രാവിലെ ഒക്കെ തുടങ്ങും ഓരോ വർക്കാള് വർക്ക് തുടങ്ങിയിട്ടാണ്ട് അങ്ങനെരിക്കലാണ് അതൊക്കെ തന്നെയാണ് ഇപ്പോ തിരക്ക് പിന്നെ ഇപ്പൊ പെരുന്നാളൊക്കെ ആയിട്ട് എവിടക്കൊക്കെ ടൂറൊക്കെ പോയിരുന്നേ
പെരുന്നാളായിട്ട് പ്രത്യേകിച്ച് ട്രിപ്പൊന്നും പോയിട്ടില്ല അതിന് മുമ്പ് ഏ പെരുന്തൽമണ്ണയ്ക്ക് പോയി പോന്ന് വെറുതെ നയ്റ്റ് ട്രിപ്പ് പിടിച്ചതാ
ആ അത് ആർക്കായിട്ടാ പോയിന്നെ
ആ അതെന്റെ കസിനും മാമനുംമായിട്ട്ട് ട്രിപ്പ് വെറുതെ ഇങ്ങനെ ഞങ്ങള് പ്ലനൊന്നും ഇട്ടിരുന്നില്ല പെട്ടെന്ന് ഇണ്ടായതാ ഒരു പെട്ടന്നുള്ള ട്രിപ്പായിരുന്നു
ആ അങ്ങനെ പിന്നെ അത് എല്ലാരും ഉണ്ടായിരുന്നോ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നോ
കുട്ടികളാ അതെ എന്റെ കസിൻസ് എല്ലാരും ഉണ്ടായിരുന്നു ഞങ്ങള് ഒരു പത്ത് ആ എട്ടു പത്ത് പേരൊക്കെ പോയിരുന്നു
ആഹ വൈബായിട്ടുണ്ടാവുല്ലേ ട്രിപ്പ് ആവണ്ടല്ലേ
ആ അതെ അതെ പ്ലനൊന്നും ഇട്ടിരുന്നില്ല പെട്ടെന്നൊരു ട്രിപ്പ് അത്രേ ഉള്ളു
ആ പിന്നെ പിന്നെ വേറെ എവിടുക്കാ പെരുന്നാൾ ട്രിപ്പ് വേറെ എവിടുക്കേലും പോയിരുന്നോ
പെരുന്നാൾ ട്രിപ്പ് ഇപ്രാവശ്യത്തെ പെരുന്നാൾ ട്രിപ്പ് നടന്നില്ല
അതെല്ലെ ആ ഓ ഓക്കേ പിന്നെ ഞങ്ങള് ഈ പറഞ്ഞ മാതിരി ഞങ്ങള് ഈ കാഞ്ഞരപോയ അവിടൊക്കെ പോയി പോന്നു വെറുതെ രസത്തിന് കുട്ടികളപ്പം അല്ലാതെ പ്രത്യേകിച്ച് ഞങ്ങളും പോയിട്ടൊന്നുമില്ല പിന്നെ എന്തൊ ക്കെ ഇങ്ങളെ അഭിപ്രായത്തിൽ പിന്നെ നിങ്ങള് ലോങ് ട്രിപ്പ് എവിടുകൊക്കെയാ പോയിരുന്നെ
ലോങ് ട്രിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങ് ട്രിപ്പ് അവസാനായിട്ട് പോയത് കൊടൈക്കനാലിൽ പോയിരുന്നു
ആ
ആ അത് ഇതുപോലെ ഹസ്ബൻറ്റും അവട്ത്തെ ഒവര്ടെ കസിനായിരുന്നു അപ്പൊ ഞങ്ങെല്ലാരും ട്രിപ്പ് പോയി കൊടൈക്കനാല്
ആ ആ ആ ആ ആ ആ ആഹ് പിന്നെ ഏ നിങ്ങള് നമ്മടെ ഈ ഊട്ടി മൈസൂര് അങ്ങനത്തെ കൊറേസ്ഥലത്തുക്കൊഒന്നും പോയിട്ടില്ലാലെ
ഊട്ടി മൈസൂര് പോയിട്ടില്ല
കൊടൈക്കനാലാണോ പൊയ്ക്കണേ കൊടൈക്കനാലെ ന്തൊക്കെ കാണാൻള്ളത്
അവിടെ എന്താ മെയിൻ സ്പോട്ടാ അറിയണ കുണാക്കെവേ അറിയാലോ അപ്പൊ ഫിലിംസ് ഫിലിംസിലൊക്കെ മെയ്നായി നിക്കണതെല്ലേ
ആഹ് മനസ്സിലായി മനസ്സിലായി ഗുണക്കെവ അത് നല്ലൊരു സ്ഥലം തന്നെയാണ്
ആ പിന്നെ കൂക്കൽ പോയി അവിടെ സ്റ്റേ ചെയ്തു റൂമൊക്കെ എടുത്തിട്ട് ഒരു രണ്ടിസത്തെ ട്രിപ്പായിരുന്നു സ്റ്റേ ചെയാന്നെപ്പോയത്
ആ റൂമ് റെന്റ് ഒക്കെ എന്താ അവിടെ വരുന്നത്
ഇവടെ ഞങ്ങള് ഗ്യാങ്ഫയറോട്കൂടിട്ട് ആയിട്ടാ ചെയ്യിച്ചത് അപ്പൊരൂ എണ്ണായിരം ആഹ് ഒരു ഒമ്പയ്നായിരൊക്കെ പറഞ്ഞിന്നെ ആ ഒരു റൈറ്റാ പറഞ്ഞിന്ന് അത് ഗ്യാങ്ഫയറ് കൂട്ടിട്ട് അവരയ്മെ സെറ്റാക്കി തരാന്നൊക്കെ പറഞ്ഞങ്ങോട് അപ്പം അതുംപാട് ഞങ്ങള് രണ്ട്റൂമ എടുത്തീന്ന് ഒന്ന് കപ്പിൾസിനായിട്ട് ഞങ്ങക്ക് കപ്പിൾസിനായിട്ടും പിന്നെ ഒന്ന് കസിൻസായിട്ട് കപ്പിൾ റൂമന്നേ ഞങ്ങള് സെലക്റ്റെയ്യ്ന്നെ ഒന്നില് കസിൻസും ഞങ്ങളും കെടന്നു
ആ ഓക്കെ ഓക്കെ ഓക്കെ പിന്നെ അതേപോലെ അവ ക്ക് വണ്ടിക്കൊക്കെ എത്രയ് ചെലവ് വന്ന് നിങ്ങക്ക്
വണ്ടിക്ക് ചെലവ് പറഞ്ഞാ ഇവട്ന്ന് ഏഹ് അതൊക്കെ എൻക്ക് അറിയൂലാക്ക്‌ അതടിച്ചത് ഓലായിരുന്നു ഹസ്ബന്റായിരുന്നു അടിച്ചത്
ആ ഓക്കേ ഓക്കേ ഓക്കേ പിന്നെ അപ്പൊ അങ്ങനെ രണ്ട്മൂനീസം ട്രിപ്പ് അടിച്ച്പൊളിച്ച് പോന്നു ലെ ഹോട്ടലൊക്കെ ഏതെടുത്തിന്നെ ഫുഡൊക്കെ
ഹോട്ടലല്ല അത് ഒരു രണ്ട് അവിടെ ആ ഒരു റൂം തന്നെ ഉണ്ടായിരുന്നു ഒരു റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് അല്ല സോറി ആരണ്ട്സ് പ്ലേസ് അതെന്നെഒള്ളു ആറൂമന്നേ ഉണ്ടായിരുന്നൊള്ളു അവടെ
ആ ആ ഹ് അങ്ങനങ്ങനെ മറ്റേ നമ്മളും ഇതേമാറി വിവോ കൊ നമ്മളെ ഊട്ടിക്കൊന്ന് പോയിട്ടുണ്ടാർന്നു ഊട്ടിപോയപ്പോ ഇതേമാരി ഞങ്ങള് രാവിലൊര് അഞ്ച്മണിക്ക് ഇഹ് ഇവിടുന്ന് ഇറങ്ങി അഞ്ച്മണിക്ക് ഇറങ്ങിട്ട് അവിടൊര് പത്ത് പയ്ന്ന്മണി ക്ക് ഊട്ടിയിലെത്തി ഞാനും വൈഫും കുട്ടിയപോയിന്നത് അത്ശേഷം അവടെ ഈപറഞ്ഞ പോലെ അത്യാവശ്യം കാ സ്ഥലങ്ങളൊക്കെ കാണാണ്ട് അപ്പൊട്ടാലക്കൽ ഗാർഡ് അങ്ങൻത്തെ സ്ഥലങ്ങള ക്കെകാണാണ്ട് അവടൊക്കെ കണ്ട് ഒര് ബോട്ട് യാത്രൊക്കെ നടത്തി അതേപോലെതന്നെ ഏഹ് വപ്പിലാത്തൊരുഫുഡ് ഫുഡിനൊക്കെ അവിടെ ഒടുക്കത്ത റൈറ്റാണ് പിന്നെഎന ക്ലൈമറ്റ്ണ് അടിപൊളിയാണ് ആക്ലൈമറ്റ് അടിപൊളിആയോണ്ടെന്നെ കൊറേ നേരം ഞങ്ങളവിടെ സ്പെൻഡെയ്തു അങ്ങനെ അവിടെ എല്ലാ ഓരോ വ്യൂ പോയിന്റ്ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടയ്ന്ശേഷം ഞങ്ങള് ഒര് ന്ന് അഞ്ച്മണി ആ റ് മണിയാകുന്നനേരത്ത് ഞങ്ങളട്ന്ന് തിരിച്ചു ആറ്മണിക്ക് തിരിച്ചിട്ട് ഞങ്ങള് ന്നാട്ട്ക്ക് നമ്മളെ ഏഹ് ഈ ചൊരൊക്കെ എറങ്ങിവരോണ്ട് ഞങ്ങൾ മെല്ലേ പോന്നത് അങ്ങനെ ഒരു പത്ത് മണിആയപ്പത്തിന് ഞങ്ങള് ന്നെലമ്പൂരെത്തി ന്നലമ്പൂരിന്ന് പിന്നെ ഫുഡൊക്കെകഴിച്ചിട്ടാക്കം പോലെ ഒരു പന്ദ്ര ണ്ട് ഒരുമണിക്കൊക്കെ ആയിട്ടാണ് ഞങ്ങള് വീട്ട്ക്ക് എത്തിയത് ഞങ്ങ്ക്കൊര് പത്തുർപ്പെടഅടുത്തുള്ളൂ ചെലവ് വന്നത് അത്രെ പിന്നെ കുഴപ്പില്ലാതെ ഞങ്ങള് സ്റ്റേ ഒന്നും അടിച്ചില ഞങ്ങളെ പോലെ കാരണം സ്റ്റേ അടിച്ചാ ഞങ്ങള് ചെറിയ കുട്ടിആയതോണ്ട് സ്റ്റേ അടിക്കാനൊന്നും പറ്റില എന്നാലും കൊയപ്പല്ലാതെ ഞങ്ങള് ഏഹ് എൻജോയ് ചെയ്തു അന്നത്തെ യാത്ര പിന്നെ അതേപോലെ ഏഹ് ഞങ്ങള് കോയിക്കോടാ കോഴിക്കോട് ബീച്ചി പോയപ്പോ നിങ്ങളും ഉണ്ടായിരുന്നല്ല അന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനുണ്ടായിരുന്നു നിങ്ങക്ക്
അന്നത്തെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയന്ന് സന്തോഷോം സങ്കടോം എല്ലാതും അയ്ല് ഇൻക്ലൂഡായിട്ടുണ്ട്
അതെ അതെ അതെ അന്ന് യാത്രയ്തപ്പോ റ്റേ കുട്ടികളും നല്ലവൈബായിരുന്നു കുഞ്ഞു കുട്ടികളൊക്കെ വച്ചിട്ട് പിന്നെ വണ്ടി പോയപ്പോ തന്നെ എണ്ണ സുയ്പ്പായതും മൊത്തത്തിൽ ല് ചടപ്പിച്ചു ഫസ്റ്റേ പന്ത്രണ്ട് മണിക്ക് നമക്ക്ഇവിടന്ന് യാ ത്രന്നെ ആരഭിക്കറ്റിയത് അങ്ങനൊക്കെ പോയി അല്ലേ എന്നാലും കുയപ്പല്ലാതെ ആടെ പോയി എൻജോയ് ചെയ്യാൻ പറ്റില്ലേ
അതെ അതെ എല്ലാം എൻജോയ് ചെയ്യുചെയ്തു പിന്നെ ചെല എക്സ്പീരിയൻസ് ഏഹ് വൈബാക്കി എന്തായാലും ഇങ്ങൻത്തെ ചില എക്സ്പീരിയൻസ് കിട്ടി ഡീസലിന്റെ ഭാഗം പെട്രോൾ അടിച്ചത് അങ്ങനെ ചില ചില എക്സ്പീരിയൻസ് കി ട്ടിന്ന് പറയാം.
തീർച്ചയായിട്ടും നമുക്ക് അന്നത്തെ യാത്രയിൽ നമുക്കൊരു പാഠം പറഞ്ഞു വണ്ടിൽ എണ്ണ അടിക്കാൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പറയേണ്ടത് ഇതാണ് ഡീസൽ ആണോ പെട്രോൾ ആണോന്ന് ആദ്യം പറയണം അല്ലെങ്കിൽ ഇതേമാതിരിത്തെ അവസ്ഥക്ക് വരും അത് പ്രത്യേകിച്ച് നമ്മൾ അത്രയും ലോങ് ട്രിപ്പ് അത്രയും പ്ലാൻ ചെയത അന്ന് രസത്തിൽ പോവാൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അതന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇടങ്ങാരായി കാരണം ആ ചെങ്ങായി ആദ്യമായിട്ട് അടിക്കുന്ന ആളാ തോന്നുണണ്ടോ പറഞ്ഞിട്ട് കാര്യമല്ല പക്ഷേ നമുക്കത് അന്നത്തെ ദിവസം നമുക്ക് അത്ര വാല്യൂ ഒരു എന്താ ഇ ഇതായിരുന്നു ഇത്രയും നിർബന്ധമായ ദിവസമായി നമുക്ക് പോകണമെന്നുള്ള എല്ലാരും കുട്ടികളൊക്കെ എല്ലാം വൈബിൽ ഇരിക്കുന്ന ടൈം ആയിരുന്നു പക്ഷേ എന്തോ നമുക്കത് അങ്ങനെ ഒരു അവസ്ഥയായി പറ്റോ ആ പെട്രോൾ അടിക്കാനും അയാള് ഡീസലു മാറി പെട്രോൾ ആ ബോർഡും അടക്കം ഡീസലന്നുണ്ട് ആ ഡീസലന്ന് നോക്കാതെ അയാൾ പെട്രോൾ അടിച്ചത്. ഒന്നാത് അയാളുടെ മണ്ടത്തരം തന്നെയന്ന് വിചാരിക്ക എന്നാലും അങ്ങനൊക്കെയാണ് അവസ്ഥ എതാ യാലും അത് കഴിഞ്ഞ് വർക്ക്ഷോപ്പ് കാര് വന്ന് അന്ന് ഞായറാഴ്ചയണ്ട് വർക്ക്ഷോപ്പ് കാര് വരാൻ വൈകി വർക്ക്ഷോപ്പ് കാര് വൈകിയപ്പോ തന്നെ പ്രശ്നമായി കാരണം അവര് പന്ത്രണ്ട് മണി പെയിനൊന്നര ക്കൊക്കെയാണ് അത് വന്ന് അവര് ക്ലീൻ ചെയ്ത് പകരം അവര് ഫ്രീ ഓഫ് കോസ്റ്റില് ഫുള്ള് ചെയ്ത് തന്നു പക്ഷേ നമ്മളുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആയി കാരണം നമ്മൾ ആ ചെറിയ കുട്ടീനെ വെച്ചിട്ട് അന്ന് അവിടെ പെങ്ങളുടെ വീട്ഉണ്ടായകൊണ്ട് അവിടെ പോയി നൽക്കാൻ പറ്റി അല്ലെങ്കിൽ നമ്മൾ ആകെ കുടുങ്ങികാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും. കൊള്ളണ്ടായില്ല ആ സൈഡിൽന്നും പിന്നെ അതേപോലെ നമ്മള് പുറപ്പെട്ട് ആ ഒരു പന്ത്രണ്ട് മണിക്ക് പുറപ്പെട്ടാലും നമുക്ക് അവിടെ ഒരു ഒന്നോ രണ്ടു മണിക്ക് അവിടെ എത്താൻ കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടയപ്പോക്കെ സെറ്റപ്പ് തന്നെ ഇരുന്നു ഇങ്ങോട്ട് വന്നപ്പോ അതേപോലെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഏ നമ്മൾ എടി എം കാർഡ് എടുക്കാത്തോട്ട് കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ പറ്റി എങ്കിലും നമുക്ക് അവിടെ കുറച്ച് നേരൊക്കെ സ്പെൻഡ് എന്ത നമുക്ക് ചെലവഴിക്കാനൊക്കെ കഴിഞ്ഞു അത് തന്നെ ഭയങ്കര രസമായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു.
ഈ എക്സ്പീരിയൻസ് ഉണ്ടോ ഈ എക്സ്പീരിയൻസ് ഉണ്ടാവന്നെ ഞാ ഞങ്ങൾ ട്രിപ്പ് പോയപ്പോ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതാണ് ഡീസലിന്റെ പകരം പെട്രോൾന്ന് അടിക്കരുതെന്ന് കാരണം അപ്പ തന്നെ എനിക്ക് ഓർമ്മ വന്നു ഇനി വല്ല മിസ്റ്റേക്കും പറ്റിയാ ഞാൻ അപ്പഴും ഈ എക്സ്പീരിയൻസ് ഓർത്തു ഞങ്ങള് ഇതേപോലെ രാവിലെ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു അഞ്ച്മണി ആറ് മണിക്ക് തിരക്കുള്ളാ തിരക്കൊന്നും ഇല്ലാണ്ട് പോകാൻ വേണ്ടി നേരത്തെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ അവിടുത്തെ ഫുഡ് അവിടെന്നൊക്കെ ഫുഡ് കഴിച്ചെ ഫുഡ് എന്ന് പറഞ്ഞ നമ്മുടെ ഫുഡ് തീരെ കൊള്ളില്ലട്ടോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടി ല്ല പേഴ്സണലി ഇവിടെന്നൊക്കെ പറഞ്ഞ നമ്മള് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ പോയിട്ട് നല്ല റേറ്റും ഉണ്ട് പക്ഷെ ഫുഡ്‌ ഒന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല രാവിലെയക്കെ ഞങ്ങള് ഒരു പകലൊക്കെ ഞങ്ങളോട് കൊറെ റൂമ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ആൾക്കാർ ഇങ്ങോട്ട് വന്നു പക്ഷെ ഞങ്ങള് അപ്പോക്കെ അത് എന്താ ഈ കുറച്ച് കറങ്ങാ കോടക് കുറച്ച് കറങ്ങാ ലാസ്റ്റ് റുമ് എടുക്കരുതി ഞങ്ങളിങ്ങനെ യാത്രയക്കെ ചെയ്തു പക്ഷെ അവസാനാണ് ഞങ്ങൾക്ക് അമ്മളി പറ്റിയന്ന് മനസ്സിലായത് കാരണം അവസാനപ്പോൾ ഒറ്റ റൂം കിട്ടനില്ല ഒക്കെ ഫുള്ള് അല്ലെ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ ഗേൾ ണ്ട് ഏ് അപ്പറത്തെ ബാച്ച്ലേഴ്‌ സിനൊക്കെ റൂമുണ്ട് അപ്പോ അവിടെ എടുക്കാന് ഹസ്‌ബെൻഡിനൊക്കെ ഒരു പേടി ഞങ്ങ ഞാൻ മാത്രല്ല വേറെ ഗേൾസ് ഉണ്ടായിരുന്നു അപ്പോ ചെക്കന്മാരത്ത് റൂം എടുക്കണ ഒരു പേടി അതൊരു റൂമും കിട്ടിയില്ല അങ്ങനെ അവസാനം കൊറെ തിരഞ്ഞിട്ടാണ് കിട്ടിയേ. അപ്പോ തന്നെ മനസ്സിലായി റൂമൊക്കെ ആദ്യം സെറ്റ് ചെയ്തിട്ട് കറങ്ങാൻ പോണന്ന് പിന്നെ അവിടുത്തെ ഫുഡിന്റെ കാര്യം പറഞ്ഞില്ലേ തീരെ ഇഷ്ടപ്പെട്ടില്ല വേറൊരു കാര്യം പറയാനുള്ളത് ഞങ്ങള് രണ്ടു ദിവസ ആണെങ്കിലും കൊടൈക്കനാൽ മൊത്തം കവർ ചെയ്തിട്ടാ പോന്നെ വാട്ടർ ഫാൾസ് കാണാൻ പോയി പിന്നെ അവിടുത്തെ കൂഗല് മെയിൻ പ്ലേസ് ആണ് പിന്നെ നമ്മളെ മെയിൻ ഇൻ സ്റ്റീയിലൊക്കെ ഒരു ഒരു ചേച്ചീടെ പേജ് കണ്ടിട്ടില്ലേ ചേച്ചിയുടെ പേജിനിക്ക് ഓർമ്മയില്ല അതിന് എന്താപ്പ അതിനൊക്കെ കാണാൻ പോയി ആ സ്ഥലം പിന്നെ വ്യൂന്ന് പറയാൻ അടിപൊളി വ്യൂ ആണ്. പല സ്ഥലത്തും പല വ്യൂ ആ കിട്ടുന്ന ആ ഞമ്മള് ചുരം കേയറുമ്പോ തന്നെ അടിപൊളി വ്യൂസൊക്കെ നമുക്ക് കിട്ടാനാണ് കുറെ വ്യൂ കണ്ടു കൂഗല് അതേപോലെ ഇതേപോലെ ഗുണാ കേവ് അങ്ങനത്തെ എല്ലാ അത്യാവശ്യം ഞങ്ങള് എല്ലാ അവിടുത്തെ പ്ലേസും കവർ ചെയ്തി ണ്ട് അടിപൊളി യാത്ര നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അത്.
അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് എന്തായാലും നമുക്ക് ഇങ്ങനെ എന്നെ ഇനി വിളിക്കണ്ടേ നിനക്ക് ഇതുപോലെ തന്നെ വിളിക്കണ്ടേ.
ഓ ഓക്കെ ഓക്കെ ശരി.